ആഹ്.
ഓ എന്തൊക്കെണ്ട് വിശേഷങ്ങൾ?
നല്ല വിശേഷം ഇങ്ങള് ഉം ചായൊക്കെ കുടിച്ചു നിങ്ങൾകന്താസ്പെഷ്യല്?
ഞങ്ങക്കിന്നോ ഞങ്ങക്കിന്ന് ബിസ്കറ്റ് മിച്ചറൊക്കെ ബേക്കറ്യാ. ഇണ്ടാക്കിട്ടൊന്നുല്ല ഇങ്ങക്കോ?
ഞങ്ങൾക്ക്ന്ന് ചേന പൊര്ച്ചത്.
ആഹ് മയത്ത് പറ്റ്യ കട്യയാ.
ആഹ് ആ ചേന നല്ല മസാലകിട്ട്
അഹ്ങ്ങനെ ഇണ്ടാക്കി?
ചേന നല്ലോണം ഇതാക്കിട്ട് വേവിക്ക. ഇങ്ങട്ട് അത് ഞാൻ ചെറിയ പീസാക്കി മസാലക്കെട്ട്.
അങ്ങനെ പൊരിക്ക.
അപ്പൊ. എന്തൊക്കെ മസാലൂട്ട്?
മസാല കൂട്ട്. ആഹ് മുളക് പൊടി മഞ്ഞൾ പൊടി പിന്നെ കുറച്ച് ഉപ്പ് കുറച്ച് വിനകരെ
ചിക്കൻ മസാല ചിക്കൻ മസാല ഉട്ടോ
ചിക്കൻ മസാല കൂട്ടണോരുണ്ട് ഞങ്ങളങ്ങനെ അത്ര കൂട്ടലില്ല അത് വേറെ ടേസ്റ്റ് ആയിരിക്കും ചിക്കൻ മ
എന്നിട്ട അങ്ങനെ എന്നിട്ട് ഇങ്ങനെ കൊറെ ഉണ്ടാക്കുവ അല്ലെ അപ്പ സമയത്തിനു മാത്രം
കുറച്ച് ആ ഒരു വൈകുന്നേരത്ത് ആ ചായക്ക് മാത്രമായിട്ട് അങ്ങനെ യൂസ് ചെയ്യുള്ളൂ
അ ചൂടലല്ലേ ആ കട്ടഞ്ചായ പാൽ ചായ എന്താക്കല്
കട്ടൻ കട്ടൻചായ ആ ചേനപ്പൊരി നല്ല കോമ്പോല്ലേ അപ്പൊ അങ്ങനെ ആട്ടും പിന്നെ ചി പ്സിണ്ടാക്കും എങ്ങനെ ആ പച്ച നേന്ത്രപ്പഴൊക്കെ ഇണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഇതാക്കിട്ട് ചിപ്സ്ക്കെ ഉണ്ടാക്കും
ചെറിയ മധുരം ഉണ്ടായ രസംണ്ടാവല്ലോ അങ്ങനെ ഇണ്ടാക്കലില്ല നേന്ത്രപയം ചെറുന്ന തന്നെ പോപ്പന്നെ മധുര
ക്കറിയില്ല അത് കണ്ടാണ് ഷോപ്പിന്ന് വാങ്ങിയൊക്കെ ചെയ്തേനു പക്ഷെ ആ കഴിച്ചിട്ടില്ല അതെങ്ങന അതിന്റെ ടേസ്റ്റ് എങ്ങനെ അറിയില്ല ഇണ്ടാക്കി നോക്കിട്ടില്ല
ഹലോ ഹലോ കേക്കണില്ല ഹലോ
ഹലോ
ഹലോ
ആഹ് നിങ്ങൾക്ക് അവിടെ റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ട്ല്ലേ ആഹ് ഹലോ
ആഹ് എന്തൊക്കെ ഇതുവരെ കേൾക്കാഞ്ഞ
റേഞ്ച് പ്രശ്നംണ്ടോ ഇങ്ങക്ക്
ഇന്താ അറിയില്ല റേഞ്ച് പ്രശ്നം ആണ് ഹലോ ഹലോ വിളിച്ചിട്ട് കേൾക്കണില്ല ഇനി രാത്രിക്ക് എന്താണ്
ഏ
രാത്രിഞെന്താ ഇണ്ടാക്കണ ചോയ്ച്ചേ ണ്ടാക്കിയിണ്ടോ ഉച്ചയ്ക്ക് ഇണ്ടാക്കിയേണ്ടോ
ആഹ് രാത്രി ചെലപ്പോങ്കില് ദോശ ഉണ്ടാക്കണം ദോശ ചി ചിക്കൻ ചിക്കൻ കറിയോ അല്ലെങ്കിൽ പൊട്ടാറ്റോ സ്മാഷ് ചെയ്തിട്ട് അങ്ങനെരു ഒരു ഉപ്പേരി പോലെ ഇപ്പൊ ദോശ മസാല ദോശയൊക്ക ഒക്കെ ഉണ്ടാക്കുവല്ലോ
ചമ്മന്തില്ല
അങ്ങന ഒരു
ഉം ഉം
ചമ്മന്തി നിങ്ങള് ഏതൊക്കെ ചമ്മന്തി ഇണ്ടാക്കുക ദോശയൊക്കൊ ഒരു ചമ്മന്തി ഉണ്ടാക്കുംല്ല ആഹ് അതെങ്ങനെയാ
അത് എങ്ങനെ വെച്ചാല് ഇഞ്ചി പച്ചമുളക് തേങ്ങയും കൂട്ടിട്ട് ആ പൊട്ടുകള് കൊറച്ചടും അത് ചമ്മന്തി പോലത്തിലിണ്ടാക്കും അല്ലെങ്കിൽ നമ്മള് കറി
ആഹ് അങ്ങനെ
തേങ്ങ അരപ്പ് കൂടെ കുറച്ച് രസുണ്ടാവും പച്ചമുളക് തേങ്ങൊക്കെ ഇട്ടിട്ട് നല്ലോ അരിയാതെണ്ടാവല്ലോ അപ്പ അങ്ങനെ കൊറച്ച് വേണങ്കി ഒത്തി സുറുക്കിയൊക്കെ ഒഴിച്ചാലേ പുളി വാളപ്പുളില്ലേ അത് കൂട്ടിക്കാണ്ട് ആഹ് അങ്ങനെ ആക്കിയാലും അതും വേറെ രസമായിക്കാരം അല്ലെ സുർക്കണ്ടെ സുർക്കൊഴിച്ച്
ഉം ഉം ഉം പിന്നെ
ബേക്കറി അങ്ങനെ എടുക്കൂ ലേക്കുലെ ചായക്കൊന്നും ഉണ്ടാക്കല
ബേക്കറി കൂട്ടോയ്ച്ചാല് അങ്ങനെ എ ഏതാ ബിസ്കറ്റ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൂട്ടും
ഉം പയമ്പൊരി ഉണ്ടാക്കുവോ ഉള്ളിവട അങ്ങനത്തൊക്കെ കട്ലൈറ്റൊക്കെ ഉണ്ടാക്കുവോ
ആഹ് കട്ലേറ്റ് സമൂസ അതൊക്കെ അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ളതിലൊക്കെ ഉണ്ടാക്കുള്ളൂ അല്ലാതെ
എല്ലാ ദിവസവും ഒന്നും ഉണ്ടാക്കൂല
പിന്നെ ഈയോരു പൂരിയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാക്കും
ഏത് പൂരിണ്ടാക്കല്
പൂരി രണ്ടു തരം ഉണ്ടോ
ആഹ് ഒന്ന് ചപ്പാത്തിൻ്റല്ലേ
ഏഹ് ഇല്ല ഇല്ല അതറിയില്ല അത് എങ്ങനെയാ
ചപ്പാത്തിന്റെ പൂരി എന്നാല് നമ്മള് കൊറച്ച് പിന്നെ സാധാ ഇത്ടുത്തിട്ട് വെള്ളത്തിൽ കൊഴക്കുക കൊറച്ച് റവ എടുക്കുക ഏഹ് ആഹ് അത് ചെലോ അങ്ങനെ പിന്നെ ഇത്തിരി കരിഞ്ചീരൊക്കെണ്ടെങ്കിൽ അത് അങ്ങനും ഇടും ഉം പിന്നെ റവ അങ്ങനെ സാധാ അങ്ങനെ കൊഴച്ചിട്ട് നമ്മള് ചെറിയ കുഞ്ഞു കുഞ്ഞാക്കിട്ട് വട്ട് എടുത്തിട്ട് പരത്തി ചുട്ക എണ്ണേ ചുട അതിൽക്ക് ചിക്കൻ കറി ക്കെണ്ടാവുമ്പോ രസണ്ടാവും
ആഹ് അങ്ങന നിങ്ങളെ വീടിന്റെ അടുത്ത് അതെ റോഡ് സൈഡ് വീട് അതോ ഇങ്ങനെ
നമ്മളത് പോക്ക റോഡ് പോയ തോടുണ്ട് പോഴ കൊറച്ച് കൊറച്ച് പോണം അങ്ങാടില
ആഹ് അങ്ങനെല്ലെ എന്നിട്ട് കുളിക്കാനൊക്കെ പോവണ്ടോ
ആഹ് ആദ്യൊക്കെ പോയി ഇപ്പൊ ആരും പോകാത്തൊണ്ടേ ഒക്കെ വീട്ടിൽ തന്നെ ആദ്യൊക്കെല്ലാരും അയൽവാസികളൊക്കെ പോവേണ്ടായി ഇപ്പൊ അങ്ങനെ ആരും ഇറങ്ങാത്തോണ്ട് ആകെ വൃത്തികേടായി അപ്പൊ ഞാരും പോവൂല്ല പിന്നെ ആകെ റബർ തോട്ടൊക്കെ ഓഹ് മലകളൊക്കെ ഇഷ്ടംപോലെണ്ട് നല്ല കാഴ്ചഉള്ള നല്ല ഭംഗിയുള്ള മലകളുണ്ട് തോടുകളുണ്ട് ഉം
ആഹ് ആഹ്
നല്ല നല്ല തോട്ടങ്ങളൊക്കെ നല്ല രസുള്ള റബർത്തോട്ടങ്ങളൊക്കെ ഉം കാണാനൊക്കെ ഉം ചെടികള് കൊറച്ചൊക്ക ഉം ഞാക്ക് കൊറച്ചിണ്ട് ചെടികളൊക്കെ തൊനൊന്നുല്ല
ആഹ് ആഹ് അത്ശരി കൊറേ ല്ല ല്ലേ
ഉം
ഉം
ഉം
ആഹ് ആഹ് ഈയൊരു കെ എസ് ആർ ടി സി ബസ്സിൽ അങ്ങനെ പോയിനോ
അങ്ങനെ പോയിട്ടില്ല കുടുംബശ്രീകാരോടൊക്കെ പറഞ്ഞിനി പോകണം എന്നൊക്കെ ഒരുസ അയ്ന് ഒരു സ്കൂളില്ലാത്ത സമയത്ത് പോണം സ്കൂള് ഉണ്ടായ കുട്ടികളൊക്കെ കൂടും പറഞ്ഞിട്ട് പിന്നെ ചില ആൾക്കാര് കുട്ടികളെ നോക്കാ ആളില്ല വീട്ട്ക്ക് എത്താൻ സമയം വൈകിയാല് നോക്കാനാളില്ലാത്തരൊക്കെ പോലീസ്‌ പോണം പറയണ്ട് ഉം
ആഹ് കൊറെ സ്ഥലങ്ങള് മൂന്നാറ് അതുപോലെ തന്നെ
അങ്ങോട്ടൊക്കെണ്ട് അങ്ങട്ടൊക്കെ പോയിട്ട് ഇങ്ങട്ട് എപ്പളാ മടങ്ങെക്കാന്ന് അന്വേഷിക്കണം
ഓ ഓ ഊട്ടി അങ്ങനെ ഒരേ സ്‌ഥ സ്ഥലങ്ങള്ണ്ടല്ലോ അങ്ങനെയൊക്കെ വാഗമെണ്ണൊക്കെ വാഗമണ്ണൊക്കെ അടിപൊളിയാണ് വാഗമണൊക്കെ ഇങ്ങനെ ആ കാണാൻ പറ്റിയ സ്ഥലങ്ങളാ അപ്പ അങ്ങനെ കെ എസ് ആർ ടി സി ഒക്കെ ഉണ്ടാകുമ്പോ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഫാമിലിയായി കൂടെയൊക്കെ പോവാലോ ചൂറൊക്കെ പോകല് ആയിരിക്കുലേ എല്ലാരും
ആഹ് ടൂറൊക്കെ പോവാല്ണ്ട് ഉം എല്ലാരും കൂടീണ്ട് അങ്ങനൊക്കെ പിന്നെ കുടുംബശ്രീന്നായിട്ടും അങ്ങനൊക്കെ രസാണ്
തൊയിലുറപ്പിനൊക്കെ പോവലുണ്ടോ
തൊഴിലുറപ്പിനൊന്നും പോല്ല തൊഴിലുറപ്പിനൊക്കെ പോകണ താത്തമാരൊക്കെ അങ്ങള അയൽവാസികളൊക്കെ ഉണ്ട് അടുത് ക്കെണ്ട് കുടുംബശ്രീയിലൊക്കെണ്ട് കുടുംബശ്രീക്ക് പോയിട്ട് കുടുംബ ഇത് ബുക്കൊക്കെ ഉണ്ടാക്കി വച്ചി പോയിട്ടില്ല
ഉം ഉം ഉം അങ്ങനെല്ലേ അ അപ്പൊ ഇങ്ങളെ ആഹ് ആഹ് എന്താ പറയാ ആഹ് വീടിന്റെ അടുത്തന്നെ അങ്ങനെ ബസ് സ്റ്റോപ്പ് അങ്ങനെയൊക്കെ ഉണ്ടോ അതോ കൊറേ ദൂരം പോണോ
അല്ല കൊറച്ച് കൊറച്ചൊന്ന് പോണം ഒരു ഒരു ആഹ് കൊറച്ച വെച്ചാല് പത്ത് ഇരുപത് മീറ്റർക്കെ മുപ്പത് മീറ്ററൊക്കെ ഒക്കെണ്ടാവുള്ളു ഉം മീറ്റർട്ടോ കിലോമീറ്റർ അല്ല ഉം
ആഹ് ആഹ് ആഹ് സ്കൂളുകള്ക്കെ ഉണ്ടെ അതോ കൊറേ ദൂരെ ആണോ സ്കൂളുകള് ഹോസ്പിറ്റൽ
മദ്രസ്ണ്ട്
ഉം ഉം എടുത്താണല്ലേ
ഉം ഉം
ഉള്ളെ ഉള്ളേരിയയിലാണ് അല്ലേ
ആഹ് ഉള്ളേരിയാന്ന് വെച്ചാല് അങ്ങനെ ഉള്ളേരിയല്ല എന്നാല് നമുക്ക് എല്ലാം കാണും ചെയ്യാം എല്ലാം സൗകര്യക്കെണ്ട് റോഡും കാര്യങ്ങളും അങ്ങാടികളും പള്ളിക മദ്രസ്സെം സ്കൂള്ക്കെണ്ട് നല്ല ടൗൺ അല്ലെങ്കിലും
ഉം ഉം
ആഹ്
ങ്ങൾക്ക് ഒന്ന് രായിട്ടില്ല എന്താ രാത് ഫുഡ്
രാത്രി ഫുഡ് ചോറ്ണ്ട് ഇനി മക്കക്ക് കൊ ചോറ്ണ്ട് ഞങ്ങൾക്ക് രണ്ടാക്കും ഇന് എന്താച്ചാല് എന്തെങ്കിലുംന്ന് ഇണ്ടാക്കണം ഉപ്പ്മാവോ ദോശയോ എന്തെങ്കിലും അല്ലെ രാത്രി അങ്ങനെയൊക്കെന്നെ അത് കോതമ്പ് നുർക്കുണ്ട് റവ ഇണ്ട് ആ അല്ലെങ്കിൽ ദോശ ഇതൊണ്ട് ഗോതമ്പും കൊണ്ട് ദോശ ഉണ്ടാക്കും ആഹ് എന്തേലും അങ്ങനെ എന്തേലൊക്കെ ഉണ്ടാക്കും രാത്രി അത്രക്കു കഴിക്കലൊള്ളൂ ഉച്ചക്കത്തെ മിതമായിക്ക രാത്രി എന്തെങ്കിലൊക്കെ എന്തെങ്കിലൊക്കെ ഒന്ന് തിന്നും ഉം ചോറ് ഉണ്ടേ ചോറ് തിന്നും അല്ലെങ്കിൽ എന്തായാലും ഒക്കെ ഉണ്ടാക്കും അങ്ങനൊക്കെ രാത്രി അങ്ങനൊക്കെ ആവും മ് അല്ലെങ്കി എന്താ പഴം അങ്ങനെ എന്താ ഉണ്ടെങ്കിലൊക്കെ ആ എന്നാക്ക എന്നാൽ ശരി